കേക്കല്ലേ? ഹലോ
കേക്ക്ണി ല്ലാ? ആ കേക്കുന്ന്. ആണ്ട് കേക്കിണില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം ആ ഓക്കെയണ്‌, എന്തൊക്കെയുണ്ട് വിശേഷം?
എന്ത് നല്ലാ, അങ്ങനൊക്കെ പോണ്.
ഏ എന്താ പണി? സുഖായിട്ട് പോണ്.
ല്ലാ വിടെ വെറുതെയിരിക്ക്യാണ്, സമയല്ലേ. അവിട്ടെന്താരിപാടി? ഓ ഫുഡ് കയിച്ചു ങ്ങളയിച്ചില്ലേ? സ്പെഷ്യലൊന്നുല്ല്യ സാധാ ഫുടൊക്കെ തന്നെ.
എ ഏ
ഉം ഉം
പിന്നെ
ഉം
വീട്ടില് മക്കളൊക്കെണ്ടോ?
ഇല്ലാ എനിക്ക് മക്കളൊന്നും ആയിട്ടില്ല ഞാനേ പഠിക്കുവാണ്.
ഏ പഠിക്ക എന്താ പഠിക്കണേ
ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഇപ്പോ എക്സാം നടഞ്ഞോണ്ടിക്കാണ് സെക്കൻ സെമ്മിന്റേ
അതെ ഏ
ആ
എന് ന്തിനാ ഡിഗി മാ ഡിഗ്രിടെ കൂടേന്തേലും കോഴ്സ്
ആഹ് പ്രൊഫഷനൽ കോഴ്സ് മറ്റേ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്
അതെ അത് ഇവിടെ കേ ക്കാത്ത ഒരു ഇതാണല്ലോ. നല്ലൊരു പോയിസാണല്ലോ
ആഹ് നാട്ടില് തന്നെ ഗവൺമെന്റ് കോളേ പഠിക്കണേ. അതുകൊണ്ട് ഫീസും കാര്യങ്ങളൊന്നുമില്ല.
അതെ ആഹ് ആ പക്ഷേ ഈ ഒരു ഫീൽഡില് ഈ ഒരു ഫീൽഡില് പൊതുവേ കേൾക്കലില്ല.
ആഹ് മ്മടെ ആഹ് ഇണ്ട് പക്ഷെ നമ്മളെ നാട്ടില് കൊറവാണ്. പൊറത്താണ് ഇതിനൊന്നൂടെ സ്കോപ്പ് ഒള്ളത്.
പൊറത്തായാലും ഞമ്മക്ക് ആ സ്കോപ്പള്ള വിഷയവുമ്പോ പൊറത്തായാലും നമ്മക്ക് നല്ല സ്കോപ്പ് നമുക്ക് അത് തന്നെയാ നല്ലത്.
ആഹ് ഇനിപ്പോ നാട്ടില് നോക് ഷിപ്പിലൊക്കെ നോക്കിയാ മതി. ഷിപ്പിലൊക്കെ ആണെങ്കി നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഒണ്ടേ. അപ്പൊ പ്രശ്നയില്ല. അവിടെ നോർമലി ഹോട്ടൽസ് ളൊക്കെ ആണെങ്കിലാണ് നമുക്ക് സാലറി ഭയങ്കര കൊറവായിരിക്കും. പിന്നെ
വീട്ടിൽ പിടിച്ചു നിക്കാനാണ് പണി. അതായത് ഭയങ്കര നല്ല റിസ്ക് ഉള്ള ജോ റിസ്ക് എന്നല്ല നമ്മൾ തൊടക്കത്തി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആൾക്കാര് ആ ഫീൽഡേക്ക് വല്ലാണ്ട് അങ്ങിട്ട് ഇറങ്ങണില്ല. അയിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ആഹ് ആ പിന്നെ അത് അത്യാവശ്യം നല്ല സ്കോപ്പ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജോലിയാണ് ഫ്രണ്ട് ഓഫീസില് കയറിയാലും മതി. ഉം അവിടെ ക ലാംഗ്വേജ് അത്യാവശ്യം കയ്യിയിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് പിടിച്ചു
അതെ ആഹ് ക്ലാസ് ലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും ഒരുപാടുണ്ടോ?
ആഹ് നമ്മളെ ക്ലാസ്സിലൊരു നാപത് നാല്പ്പത്തൊന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൊ ഓരോ പ്രശ്ന കാര്യങ്ങളൊക്കെ ആയിട്ട് മുപ്പത്തെട്ട് ആയേക്കണ്. ഉം ഗേൾസാവും. ആഹ് എല്ലാരുണ്ട് ഗേൾസാവുമ്പം അധികും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോണ ആ ഒര് ഇത് കാണ് ണോണ്ട്. ഇപ്പ അങ്ങ രണ്ട് മൂന്ന് ആൾക്കാരങ്ങനെ ട്ടീ സി വാങ്ങി പോയിണ്.
അതെ ആഹ്. അഹ്ശരിക്ക് ഗവൺമെന്റ് കോളേജിലൊക്കെ കിട്ടിയാല് മാരേജ് കഴ്യണത് കഴിയണതും ഡി ഗ്രി കഴിഞ്ഞിട്ട് നോക്കാ നല്ലത്.
ആഹ് അഹ്ശര്യാ. അല്ലെങ്കി ആ സീറ്റ് വെറുതെ അതായത് വേറെ ഒരാൾക്ക് കിട്ട് ണൂല്ല
ആഹ് ആഹ് ആഹ് അത് ഒറപ്പില്ലാത്തോല് തൈനതും എടുക്കാതെ ഇരിക്ക നല്ല.
ആഹ് അതെ നിങ്ങെളന്താ ചെയ്യണ?
ഞാന് ഇപ്പൊ പഠിത്തൊന്നുംല്ല എനിക്കി മക്കളൊക്കെ ഇണ്ട്
ആഹ് ആഹ് മക്കള എന്ത് ചെയ്യ്ണ
ചെറിയ കുട്ടിയാണ് നാലാം ക്ലാസ്സിലാണ് രണ്ട് കുട്ടികള് ചെറുതാണ്.
ആഹ് ആഹ് പിള്ളാരും ഉറങ്ങണ ടൈം എയ്കാരം ല്ലേ
മോള് സ് ഫുള് പോയിന് ബസിനാണ് പോകല് അങ്ങനെ
ആഹ്
പോണ്
ആ നാട്ടിലെന്നായിരിക്കും അല്ലെ
ലല്ല സ്കൂളില് മഴയൊക്കെ ഇണ്ടോ അവിടെ
മാഴ ഇതുവരെ ഇന്നരു റെഡ് അലേർട്ടിനുള്ള സാധ്യത കണ്ടീനു പക്ഷെ ഇപ്പൊന്ന് വെയിലർച്ചിന് ഓവറ് മഴല്ലാണ്ട് നല്ല മഴയാന്നു ഇന്നലെയും മിനിഞ്ഞാ ഞാന്നോ
ആഹ് ഇന്നിപ്പോ ഓറഞ്ച് അലേർട്ട് ആണ്ന്ന്ല്ലേ ഇന്ന ന്തെ പർഞ്ഞു.
ആ ആ
മഴ ഇണ്ടാവുമ്പോ നല്ല മഴയും വെയി ലെറക്കുമ്പോ നല്ല വെയിലു ആണ്
ആഹ് പക്ഷെ എടക്കൊരു വെയില് നല്ലതാണ് ഈ ഡ്രസ് ഒക്കെ ഒണങ്ങാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമു
അതാണ് ആ മിഷീൻ ഉണ്ടായിട്ടും കാര്യല്ല മിഷീനിൽ ഒണക്കിയാലും വീണ്ടും വെയില
ആഹ് വെയില് തട്ടിയാലല്ലേ ഡ്രസ്സിന് ഒരു ഇതൊണ്ടാവൊള്ളു അല്ലെങ്കി എത്ര ആ സ്മെല്ലടിക്കും അങ്ങനത്തൊരു പ്രശ്നം ണ്ടല്ലോ
വീട്ടില് ഉപ്പയും ഉമ്മയും ഉമ്മപ്പക്കല്ലേ
ആ വീട്ടിലെല്ലാരും അവിടെന്താ വ ന്താണ്
ഇവിടെ കുഴപ്പൊന്നുല്ല ഞങ്ങള് ഇവിടെ സ്വന്തം വീടാണ് വീട് പണി ഫുള്ളായിട്ടില്ല ഇനിയും ഉണ്ട് എന്നാലും സ്വന്തം വീടായിട്ട് പറഞ്ഞാന് ഒന്നുണ്ട് അങ്ങനെ പോണ് ഉം
നിങ്ങളപ്പോ ഏതുവരെ പഠിച്ച്
ഞാൻ പ്ലസ് ടു അത് കഴിഞ്ഞതോടെ മാര്യേജ് കഴിഞ്ഞ് ഇപ്പോ കുട്ടികളായി ഇനി പോകൂ ലല്ലോ ഇപ്പോ ഈ ഓൺലൈൻ കൂടെ എന്തെങ്കിലൊക്കെ ബിസിനസ് ഇങ്ങനെ നോക്കും അതില് ചെലത് സക്സസ്
ക്ഷെ ഓൺലൈൻ ആവുമ്പോ നമ്മുക്ക് ഒരു കൂടുതൽ ട്രസ്റ് ചെയ്യാൻപറ്റു ല്ല കാരണം പലതരം തട്ടിപ്പൂ ഈ കാലത്ത് നടക്കണതല്ലേ അറി ണതാണ ഇതൊക്കെ അപ്പോ ഓവറായിട്ട് കഴി യില്ല നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്
ആ ആ അങ്ങനെത്തന്നെയാണ് ഞാന് ഒരുപാട് തില് കൂടിയിട്ടുണ്ട് ചെലത് സക്സസ് ആയിട്ടുണ്ട് ചെ ലത് ഫെയിൽ ആയി പോവ്ണ്ട് പൈസ എറക്കിയതും എറക്കാ ത്തതും ഒക്കെ ചെയ്തിട്ടുണ്ട്
അല്ല പൈസ എറക്കാത്തതാണ് പിന്നെ നമ്മൾ നമ്മൾ കൊറച്ച് ടൈമേ അയിന് കൊടുക്കുള്ളൂന്ന് പറയാ മറ്റേത് പൈസിം സമയും കൊടുക്കു ക്കുമ്പോ അത് പൊട്ടി പോവാന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടന്നാണ്
നമ്മളെന്നെ സഹിക്കേണ്ടി വരും
ആഹ് വേറെ ആരും പറഞ്ഞിട്ട് കര്യല്ലല്ലേ നമ്മളായിട്ട് ഇട്ത്തല്ലേ
അവരൊക്കെ അയ്ന് എന്തെങ്കിലും മയാ അവരൊക്കെ അറിയാതെയൊക്കെ ഞാൻ ചെയ്യല് ഞാൻ എന്തെങ്കിലും കിട്ടട്ടെ ഓൺലൈൻ ബിസിനക്കെ ചെയ്യും പുറത്തിറങ്ങി പോകാൻ പറ്റാത്ത സാഹചര്യ ആയതോണ്ടെ
ആഹ് ആഹ് ബൈ എന്തെങ്കിലോക്കെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണോള്ളത് ആണ് ഇക്കാലത്തൊക്കെ നമ്മളെ കയ്യിൽ എന്തേലൊക്കെ ടെ നമ്മളെ ആവശ്യങ്ങൾ
ആ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫിനാൻസ് റ്റൊര് ഇൻന്റപെന്റാവാനാണ് കഴിയ്ണതും ശ്രമിക്കാണ് ഒരു മേരേജ് കയിഞതൊക്കെ കയ്ണതും തടയാ
ആഹ് ഞാൻ ഇനിപ്പോ ഞാനിന്റെ അവസ്ഥാണേലും ഞാൻ പഠിക്ക്ണതിലൂടെ വർക്കിന് പോവാറ്ണ്ട് അകാര്യങ്ങളൊക്കെ ഒരു വിധം ഞാൻ നോക് ക്കാറുണ്ട്. അത് ഒരു കണക്കിന് നല്ലതാണ് നമ്മള് ബാക്കിള്ളോലെ ഡിപ്പൻഡെയ്യ്ണെ ലല്ലോ മ്മക്ക് ആവശ്യത്തിന് നമ്മളെ കയ്യിൽന്ന് ഇട്ക്കാണ്ടാവൊല്ലോ
ആഹ് അങ്ങനെ തന്ന്യായാണ് വേണ്ടത് ഇപ്പൊ ഒരുവിധം എല്ലാ കുട്ട്യേളും അങ്ങനെ തന്നെയാണല്ലോ പോണത്
ആഹ് ആഹ് പിന്നെ ഗവൺമെന്റ് കോളേജ് തായിട്ട് ഫീസിന്റെ ബുദ്ധിമുട്ടില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കി ട്ട്യാ മതി ബസിന്റെ പൈസിം കാര്യങ്ങളും നോക്കിയാ മതി വേറൊന്നും നോക്കാല്ല
ആഹ് ആഹ് ബസ്സ് ദൂരെ ഒക്കെ കോളേജ്ക്കൊക്കെ അടുത്തന്നാണോ ദൂരെ പോണോ
ഇല്ല ഓവർ ദൂരെ ഒന്നും ഇല്ല ഇവിടുന്ന് ഒരു ആഹ് മുക്കാ മണിക്കൂർ ദൂരൊക്കൊള്ളും
ഏഹ് എഹ് എഹ്
ഓഹ് രണ്ട് ബസ്സ് കേറണം. ആഹ് അതൊക്കെ ഇവിടെള്ളോരന്നെ ഒരാൾ പൊറത്ത്ള്ള ആള്ണ്ട് ഉം പിന്നെ ആളിവിടെ പൊറത്തായൊണ്ടെന്ന് ഹോസ്റ്റലിൽ നിക്ക്ണ്ട്‌ പിന്നെ അങ്ങനെക്കെ
ആഹ് ആഹ് ഡിഗ്രിയല്ലെ? ഡിഗ്രിക്കൊക്കാവുമ്പ കൊറച്ച് ഒരു പക്വത എത്തിയ കുട്ട്യേളല്ലെ ഒരുസ് റ്റലിൽ നിന്നാലും ഒക്കെ എല്ലാറിണ ഇതെന്നെല്ലെ
ഉം ഉം ന്നെ ഹോസ്റ്റലിൽ നിക്കുമ്പോ സ്വാഭാവികായിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും വീട്ട്ലിക്ക്ണ പോലെല്ലോ കു പിന്നെന്നാവട്ടെ ബാക്കി എന്ത് കാര്യം ആ നമ്മളെന്തായാലും ചെയ്യുല്ലോ കാരണ വേറാരുട്ണ്ടെങ്കിൽ-
ആ അത് ഏത് എന്തായാലും നമ്മള് സ്വയം ചെ ചെയ്യുമ്പോ ഒക്ക പഠിക്കും
ഉം അല്ലെ എങ്കിലും വീട്ടിലാവുബോൾ പൊതുവെ മടിയായിരിക്കും അമ്മ ഇണ്ടാവല്ലോ അപ്പ പിന്നെ ആരും നമ്മക്ക് നോക്കൂല പക്ഷെ പൊറത്തെറങ്ങിയാ അത് പോലല്ലല്ലോ ഉം പഠിക്ക്ണ നല്ലതാണ് എവിടേലും പെട്ട് കെടനാൽ നമ്മളെ കാര്യം നമ്മക്ക് നോ
അഹ്‌ ഇപ്പൊ ഓരോ ന്യൂസ്കൾ കേക്ക്ണത് കൊണ്ട് കുട്ടികൾക്ക് ഫോണ് പയോഗിക്കണോണ്ട് എല്ലാതു അറിയാല്ലോ അപ്പൊ കുട്ടിളെന്നെ സ്വയം ഒരു-
ഇപ്പ ഫുഡ്‌ ഇണ്ടാക്ക്ണ അത്ര പണിയൊന്നല്ല കാരണം യൂട്യൂബ് നോക്കിയ തന്നെ എല്ലാ തര റെസിപ്പി ഇണ്ടാവു മുക്ക് എന്ത് സാനെ വേണേലു ഇണ്ടാക്കാ
ആ
അയിന്റെ ബുദ്ധിമുട്ടൊന്നില്ല അതിൽ നോക്കി അതിന്റെ അളവും കാര്യങ്ങളാണെലും അ- അളവും കാര്യങ്ങളെല്ലുംഎല്ലാം കറക്റ്റ് അയി ഉണ്ടാവല്ലോ ഓ അ സാധനം നന്നാവും
ആ അ അ
പലതരം ഐറ്റംസ് വേണ്ടെ വേണ്ടാന് നമ്മലായിട്ടു ഒരുതിനൻസരിച്ച് ഇണ്ടാക്കാ
അ ആ ഇപ്പൊ ഡിജിറ്റൽ യുഗല്ലേ ഇന്ന് ഫോണും കാര്യങ്ങളു അല്ലെ എന്തൊരു സാധനം ഒരു ഓഡർ ചെയ്യ്ണെങ്കിലും ഒ ഇപ്പൊ ഫോണല്ലേ
നല്ലതു ആണല്ലോ നല്ലതും അതിന് അതിനായിട്ടുള്ള അല്ലാത്ത വശങ്ങളും
യേതൊരു കാര്യത്തിനുണ്ടാവും നല്ലവും നല്ലതും ചീത്തയും ചീത്തയായ വശങ്ങള്
ഉം അല്ല അമ്മള് യൂസ് പോലെ അമ്മളി ഇങ്ങനേണ് അതുപോലെ ഇണ്ടാവും നല്ല രീ ഇത് യൂസ് ചെയ്യാണെങ്കി ഏറ്റം അടിപൊള്യായിട്ട്ള്ള സാധനാണ് നമ്മളൊരു കൈയും അകലം ത്തിലല്ലേ എല്ലാ ന്യൂസും കാര്യങ്ങളാട്ടെ എന്തൊക്കാവശ്യത്തിന് കിട്ട്ണത്
ആഹ്
പോരു കണക്കിന് നല്ലതോണ്.
അഹ് ആഹ്, പിന്നെ വീട്ടില് കൃഷ്യ ക്കെണ്ടോ
ഇല്ല കൃഷിയൊന്നുല്ല അമ്മള്ക്ക് പൊറത്ത് നിന്ന വേടിക്കാർ ചെറുതായിട്ടൊരു ഇയാ അങ്ങൻതെ ചെറി ചെറ്യേ സാധനങ്ങളൊക്കെ ഇണ്ടാവൊള്ളു
ആഹ് ആഹ് ആഹ്, ആഹ് എന്നാ വിട് കൃഷി ചെയ്യാന് പ്പാരും ചെയ്യ്ണില്ല ചെയ്താംക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാ വിഷാംശം കലരാത്തത് കഴിക്കാ
ഓർഗാനിക്കയിക്കോ പക്ഷേ അയ്മക്കാരും മെനക്കെടൂലല്ലോ ഇണ്ടാക്കാൻ ഭയങ്കര മടിയാവ്വല്ലോ ഉം പിന്നെപ്പോ എന്തും കടേ പോയി കിട്ടും പിന്നെ ഓവർ റിസ്കിന്റെ റിസ്കെടുക്കണ്ടല്ലോ പണിട്ക്കണ്ട ആവശ്യില്ലല്ലോ ആരു മൈന്റിലാണെല്ലാരും
മെഷീനല്ലേ എല്ലാതും പറയാ
ഉം ആ മിഷീൻ പണി ഒരു എളുപ്പാക്കല്ലേ
എളുപ്പ ആക്കാണ് പക്ഷെ നമ്മള് റിസ് കെടുക്കാന് മടി അമ്മളെ ശരീരത്തെ മടി മടി പിടിപ്പിച്ചാണ് മെഷി
ഉം ഉം അയ് ശരിയാണ് മെഷീനൊക്കാംക്ക് പൊതുവെ മടി റ്റത് ജോലി എളുപ്പക്കുന്നു. തേപോലെ തന്നിപ്പ ഈ ഏ ഐ കെ കാലഘട്ടാണല്ലോ ഹാട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോണ്ടെന്നിപ്പൊ പല ജോബിനുമത് ഭീഷണിയാവുണ്ടല്ലോ അതേ പോലെന്നെല്ലാ കാ നല്ല വശോണ്ട് ചീത്ത വാശോ
പിന്നെ എന്തൊക്കെയാ വാക്‌സ് എക്സാം ആയോണ്ട് എക്സാം ഇനി ഇണ്ടോ
എക്സാം ഇന്ന് കഴിഞ്ഞ് വന്നിട്ടുള്ളു ഇനി നാളെകൂടി ണ്ട് നാളെയാണ് ലാസ്റ്റ് എക്സാം അപ്പൊ പഠിക്കാനിണ്ട്.
ആഹ് തെ
ഉം
പിന്നെ എന്നാ പഠിച്ചോളൂ വെറുതെ ടൈം വേസ്റ്റ് ആ ക്കണ്ട.
ആഹ് ആഹ് ഓക്കേ ന്നാ